ഹലോ
ഹലോ
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ
ആ സുഖാണ് നിങ്ങക്കോ
ഹലോ
ഹലോ
ഹലോ സുഖല്ലേ എല്ലാർക്കും?
ആഹ സുഖാണ് ഇവിടുത്തെെല്ലേക്കും സുഖാണ് നിങ്ങൾക്കോ?
ആ ഞനക്ക് ഇവിടെ എല്ലാർക്കും സുഖാണ്
ഉം
പിന്നെ ഈ ഫോണിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് എനിക്കൊരു ഫോൺ എടുക്കണന്നുണ്ട്
ആഹ് പറയൂ ഇപ്പത്തെ ഇപ്പത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ നല്ല വില വില കൂടുതലാണല്ലോ ഇപ്പോഴ എന്തെടുക്കാൻ കാരണം
എന്താന്ന് വെച്ചാല് ഞങ്ങള അടുത്ത് ഇല്ല ഫോണ് ക്യാമറ നല്ലതല്ല പിന്നെ ഈ ഏ ഒക്കെ ഒന്ന് മാറ്റ ഈ ഡിസൈനും പിന്നെ ക്യാമറ വല്ലാതെ ഇല്ല ക്ലിയർ ഒന്നുല്ല അപ്പൊ ഒരു നല്ല ഫോൺ എടുക്കാനാണ് ഇപ്പൊ കൊറേ ഫോണുകളണ്ടല്ലോ വിവോ എക്സ് ത്രീ ഹണ്ടറും അൾട്രാ ഫൈവ് ജിയും വിവോ എക്സ് ത്രീ ഹഡ്രഡ് അൾട്രി അങ്ങനെ കൊറേ ഉണ്ടല്ലോ അതിനെ കുറി നിങ്ങക്ക് നല്ലോ അറി എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ വിളിച്ചതാ
ഓ തീർച്ചയായും വിവോ എസ് ത്രീ ഹന്ദ്രെഡ്നേ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്യുവർ കോ ളിറ്റിയാണ് പ്യുവർ ഡിസൈനും ആണ് അതിന് കൊടുക്കുന്നത് കാരണം അത് പറയാനുള്ളത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എല്ല ജൻഫൈ ഉള്ള ഏ ഫോ ഫോ മിലിയൻ അറ്റ്രോസിക്കൻ ദ വേൾഡ് വൈഡ് ബെസ്റ്റ് ക്യാമറ ഫോണായി ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷനാണ് ആ ഒരു ഫോണ് അതിനെ കുറിച്ച് പറയാച്ചുെങ്കിൽ വിവോ ഇസ് ബെസ്റ്റ് ഇന്ത്യൻ കമ്പനി നമ്പർ വൺ ഇന്ത്യൻ കമ്പനിയാണ് വിവോ ആ അതുകൊണ്ട് തന്നെ വിവോയിലെ ടു ഹൺഡ്രഡ് മെ മെഗാ പിക്സലിന്റെ ക്യാമറ വളരെ പ്രീമിയം ക്വാളിറ്റി ആണ് തരകുന്നത് കാരണം തന്നെ ആലും അതിന്റെ അതുപോലെ തന്നെ അതിന്റെ നമ്മൾ ഒരു സാധനത്ത ഫോക്കസ് ചെയതാൽ തന്നെ ടെൻ എസ് സൂം എഫക്ട് ആണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറയുടെ വിഷയ അതിനെ നിങ്ങക്ക് നമ്പർ വൺ ആയി തന്നെ നിയമിക്കാൻ കഴിയും
ഓക്കേ അല്ലേ അപ്പൊ അത് നല്ലൊരു ഫോണാണ് എനിക്ക് പിന്നെ വേറരു ഫോണിനെ കുറിച്ചിട്ട കരയണം ഈ ഓപ്പോ ഫൈവ് എക്സ് നയൻ അൾട്ര അതിനെ കുറിച്ചിട്ട് എങ്ങനെ എംടിന്റെ ക്യാമറ കേ അതൊക്കെ എങ്ങനെ
ഓ ഓപ്പോ ഫൈവ് എക്സ് നയൻ അൾട്ര അത് ഈ നാ ഈ അടു ത്ത മാസമാണ് ഇറങ്ങിയത് അതിന്റെ ലോഞ്ച് നമ്മുടെ കേരളത്തിൽ ഹണി റോസ് ആണ് എന്താ ൻ്റെ എന്താ ഇനാഗുറേഷൻ പോയിരുന്നത് അതിന്റെ ഇന്നകേശന്റെ സമയത്ത് അണിറോസ അതിനെ കുറിച്ച് സം സാരിച്ചിരുന്നു വളരെ അടിപൊളി ഡിസൈനാണ് അതിന്റെ ചെറിയ അതിന്റെ ബേബി എന്ന് പറയപ്പെടുന്ന വിവോ എക്സ് നയൻ എസ് എന്ന് പറയുന്ന ഒരു ഹാൻഡ് കീപ്പർ അതത് ഹാൻഡിൽ എന്താ പിടിക്കാൻ പറ്റിയ ഒരു മിഡ്റേഞ്ച് ഫോണയ സെവൻ തൗസൻഡ് എന്താ സെവൻ തൗസൻ്റണ് അതിന്റെ പ്രൈസ് വരുന്നത് ഈ വിവോ ഏ ഓ പോ എക്സ് നയൻ അൽട്രക്ക് ഫൈവൻ എക്സ് നയൻ അൽട്രക്ക് വൻ എന്താ ഒരു ലക്ഷത്തി ഉം അമ്പതിനായിരം ആണ് വരുന്നത് ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓ പ്പോ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ ഉള്ള ക്ലിയറൂള്ള ആന്താ അതുപോലെ തന്നെ കളർ ഗ്രേടുള്ള നല്ല അ ടിപൊളി ഫോണാണ് നിങ്ങളുടെ അടുത്തുള്ള ഫോൺ ഏതാണ്
എന്താ എന്ത എന്റെ അടുത്തല്ലതോ
ആ
എന്റെ അടുത്ത്ള്ളത് ഇപ്പോ നിലവിലുള്ളത് ഓപ്പോ ഏ സി ഫിഫ്റ്റീൻ ഉണ്ട് അതെന്റെ ഉമ്മാൻ്റെതാണ് എൻ്റത് ഐഫോൺ സിക്സ്റ്റീൻ ആണ്ള്ളത് ഐഫോൺ സിക്സ്റ്റീൻ ഇമാതി ഇപ്പോ നിങ്ങള് പറഞ്ഞ മാതി അത്യാവശ്യത്തിന് ക്യാമറ പവറോക്കെ ഉണ്ട് എന്നാലും ഒരു ഫോൺ കൂടി എടുക്കണംന്നാണ് ഒരു ആഗ്രഹം
ഐഫോൺ ഫിഫ്റ്റീൻ ആണുള്ളത്
അതെ
ഓ ഐഫോൺ ഫിഫ്റ്റീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ തേർട്ടിയെക്കാളും വളരെ ഐഫോൺ സെവന്റിക്കാണ് വളരെ പ്രീമിയം ലുക്കാണ് ലഭിക്കുന്നത് കാരണം അതിലെ ഏ എ എൻ അതിന്റെ അപ്ഡേഷൻ ആയാലും അതിന്റെ ചിപ്പ് ആയാലും, എയ്റ്റീൻ പ്രോ ആണ് അല്ലേ ചിപ്പ് വരുന്നത്. എ സെവൻറീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീനാണ് ഏറ്റവും വും ബെസ്റ്റ് ഏ ഫോണായി നമുക്കിപ്പോൾ നിലൊള്ളുന്നത് ഐഫോൺ എയ് റ്റീൻ സെപ്റ്റംബർ ഈ ഈ വർഷം സെപ്റ്റംബർ ലോഞ്ച് ആവുകയാണ് അപ്പോൾ ഐഫോൺ എയ് ഫ്റ്റീൻ ആയിരിക്കും മുന്നിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഐഫോൺ ആയി വരിക. പക്ഷെ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഐഫോൺ സെവൻ്റീൻ യും ഐഫോൺ സിക്സ്റ്റിനെക്കാളും ഏറ്റവും വലുതായി നിൽക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീനാണു. കാരണം ഐഫോൺ ഫിഫ്റ്റീന്റെ ഡൈനാമിക് ഐലന്റ് അതുപോലെ തന്നെ ബാറ്ററി ഏ സ്നാപ് അതുപോലെ തന്നെ അതിന്റെ പ്രൊസസർ അതിന്റെ ഡിസൈൻ എല്ലാം കൊണ്ടും അത് വളരെയേറെ ലുക്ക് ലുക്ക് നൽകുന്നതാണ്.
അതെ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ ഐഫോൺന്ന് വെച്ചാ ഈ ഐഫോൺ ഫിഫ്റ്റീല് കുറച്ച് സ്റ്റോറേജില്ല അതൊരു പ്രശ്നമാണ് ഇപ്പ നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് യാലും സ്കൂൾ ഗ്രൂപ് ആയാലും എല്ലാത്തിനും ഇങ്ങനെ മെസ്സേജ് വന്ന് വന്ന് ഫോട്ടോ ഫോട്ടോസൊക്കെ വന്ന് വന്ന് സ്റ്റോറേജ് കുറച്ച് കമ്മിയുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്റ്റോറേജിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഫോൺ ഫോണാണ് നമുക്ക് എടുക്കേണ്ടത് എന്ന് ഒരു ആഗ്രഹംണ്ടേ.
ടി ബി വരെ സ്റ്റോറേജ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ആപ് ടു ടു ടി ബി വരെ നമു ക്ക് ഇന്റേർണൽ സ്റ്റോറേജ് അല്ലാതെ മറ്റൊരു സ്റ്റോറേജ് ആയ്ട്ടു നമുക്ക് മാറ്റാൻ കഴിയും. അത് മുഖേനേ നമുക്ക് ധാരാളം ധാരാളം ഫോട്ടോസ് വീഡിയോസ് നല്ല ഏഹ് യു എഫ് സ് യു പി എസ് ടു പോയിന്റും ത്രീ ഫോർ വണ്ണും യു എഫ് എസ് ഫോർ ഫോർ പോയിന്റ് വൺ വരെ നമുക്ക് ഇപ്പോൾ ഇപ്പ ഈ നമ്മുടെ സമകാലിക നമുക്ക് ലഭിക്കാ ലഭിക്കുന്നു. ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ കൊതു സമയം കാണുകയാണ് വേണ്ടത് കൊതു സമയം ചാർജ് ചെയ്യുകയല്ലേ വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആവണം. താങ്കളുടെ ഇപ്പോ ഉള്ള ഫോണിലെ ബാറ്ററി അയ്യാ ആയിരം ആണോ ഏഴായിരംമാണോ എത്
ഇപ്പൊ അയ്യായിരംണ് ഉള്ളത്, ബാറ്ററി ഉള്ളത്. പിന്നെ ഏ ആ
തീർച്ചയായും.
ആ ഈ സ്മാർട്ട് ഫോണിനൊക്കെ ഇപ്പോ നല്ല വിലയാണെന്നാണ് താങ്കള് പറഞ്ഞത്, ഇപ്പോ നിലവില് സ്മാർട്ട് ഫോണൊക്കെ നല്ല വിലയാണ്. ഇത് ഒരു അത്യാവശ്യത്തിനുള്ള റേഞ്ചള്ളതൊക്കെ വേണം അപ്പോ എത്രയൊക്കെയാണ് വരതിനൊക്കെ
ഉം നിങ്ങള് ഓപ്പോ ഫൈവക്സ് നയണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഏ വിവോ എ ത്രീ ഹൺഡ്രഡിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഇപ്പോഴത്തെ എന്താ ആ ഷോപ്പുകളിൽ എന്തായ ലഭ്യമാകുന്നത് അതുപോലെ തന്നെ ഫ്ലിപ്കാർ ആമസോ എന്നീ ആപ്പുകളിലെല്ലാം ഇ വിലക്കും പിന്നെ ഡിസ്കൗണ്ട് ഓ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് എ ആ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോൺന്നെ സജസ്റ്റ് ചെയ്യാം.
ബഡ്ജറ്റ് എന്ന് പറഞ്ഞാ ഒരു ഒന്നര ലക്ഷം ഒക്കെ നമുക്ക് കഴ്യാം, അതുകൊണ്ടൊക്കെ പറ്റ്ണ ഒരു ഫോണാണ് ഫോൺ ഇപ്പ ഞാൻ പറഞ്ഞ പോലെത്തന്നെ സ്റ്റോറേജ് വേണം. പിന്നെ ഹാങ്ങ് ഹാങ്ങ് നല്ലൊരു പ്രശ്നമാണ്. എൻ്റെ ഉമ്മാന്റെ ഫോണ് എ ഫിസ്റ്റീനാണ് ഈ ഓ പ്പോ അതിൽ തന്നെ നല്ല ഹാങ്ങ് ഉണ്ട് അപ്പോ ഹാങ്ങില്ലത്തക്കെ ഫോണ് നല്ലൊരു ഫോൺ ഇട്ക്ക അതാണ് അതോണ്ട് ഒന്നര ലക്ഷം രൂപയുടെ ഒക്കെ ഒരു ഫോണ് പ ഞാൻ പറഞ്ഞ മാരി വിവോ എക്സ്ട്രീം അന്തര അങ്ങനത്തെക്കെ ഒരു ഫോൺ ഇട്കാനാണ് നല്ല ഫോണാണല്ലോ അതൊക്കെ പിന്നെ അൾട്രാ ഫൈവ് ജി വിവോ എക്സ്ത്രീ ഹണ്ട്രഡ് അൾട്ര അതൊക്കെ നല്ല ഫോണാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പ അതിനെ കുറിച്ച് നിങ്ങളോട് സംസാരി കാണാന് വിളിച്ചത്. അപ്പോ അതിനൊക്കെത്ര നമ്മുക്ക് ഇല്ലത്പ്പോ ബഡ്ജറ്റിൽല്ലത് ഒന്നര ലക്ഷ രൂപയാണ്. അതിനൊക്കെ അത് പറ്റുവോ അതോ ഇ എം ഐ ആയിട്ട് അടക്കാൻ പറ്റോ.
ആ തീർച്ചയായും ഇപ്പൊ എല്ലാ സ്റ്റോറിലും എല്ലാ ആപ്പുകളിലും ഇ എം ഐ ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് നിങ്ങക്ക് ബസ് ബെസ്റ്റ് ചോയ്സായി എടുക്കാൻ സാധിക്കുന്ന വിവോ എക്സ് ത്രി ഹൺഡ്രഡ് അൾട്രാ തന്നെയാണ് കാ കാരണം അതിൽ നിങ്ങൾ ഉദ്ദേശിച്ച കളഞ്ഞു എന്ന് തന്നെ പറയണം കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജെൻ ഫൈവ് ആണ് അതിന്റെ ചിപ്സെറ്റ് അപ്പോൾ തന്നെ സ്റ്റോറേജ് നിങ്ങൾക്ക് അപ് ടി ടു ടിബി വരെ നമ്മുക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതിന്റെ ഇന്റെർണൽ സ്റ്റോറേജ് നമുക്ക് ലഭി ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് ആണ് അതായത് അഞ്ച് പന്ത്രണ്ട് ജിബിയാണ് നമുക്ക് തരുന്നത് അതായത് നമുക്ക് ഒരു ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ ഒരു സിനിമ ഒരു ഒരു ജിബി സിനിമയാണെങ്കിൽ അത് നമുക്ക് അയ്യായിരത്തി പന്ത്രണ്ട് വരെ അപ്പ അഞ്ഞൂറ്റി പന്ത്രണ്ട് സിനിമ വരെ നമുക്ക് കയറ്റാൻ സാധിക്കും
അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാനിപ്പോ എല്ലാ ഫോണിലും ഇപ്പോ ചേലെന്ന് എന്റെടുത്ത് ഇല്ല ഫോൺ പോലാന്നെ ഞാൻ ഈ സിനിമ കൂടുതൽ കയറ്റാറുണ്ട് അപ്പോ എനിക്ക് അത് ചോദിക്കാൻ ഞാൻ മറന്ന്ക്ക്ണ് ഇക്ക് അങ്ങനൊക്കെ നല്ല കണ്ടപ്പോ ഞമ്മള് രണ്ട് സിനിമ ഇപ്പോ ഒരു ജിബിയുടെ കയറ്റിയാ ചെയ്തന്നെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി അപ്പൊ കൂടുതൽ സിനിമയൊക്കെ കയറ്റാൻ പറ്റിയച്ച നല്ലതാണ് കൂടുതൽ നമുക്ക് കയറ്റി വെയ്ക്കാലോ അങ്ങ ഇതവര് ഫോണന്നെയ്ത് ഇൻക്ക് ആഗ്രഹം ഇള്ളത് അപ്പൊ ഇതാണിപ്പോ നല്ല ഫോൺന്നാണ് നിങ്ങള് പറയുന്നെല്ലേ
തീർച്ചയായും തീർച്ചയായും ഉം അതുപോലെ അതുപോലെ തന്നെ ഈ ബാറ്ററിയെ സംബന്ധിച്ചോടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സമകാലികത്തിൽ നമുക്ക് കൂടുതൽ കാലം എന്താ കൂടുതൽ നേരം നമുക്ക് ഫോൺ ഉപയോഗിക്കാം എന്നുണ്ട്. കാരണം പണ്ടത്തേ മാറിയല്ല കാലം മാറി റിയല്ല കാലം മാറുമ്പ നമുക്ക് കൂടുതൽ ഫോൺ ഉപ ഉപയോഗിക്കാൻ അപ്പോ ഇപ്പോഴത്തെ മൊബൈൽ കമ്പനികളെല്ലാം എന്താ അപ്പോ അയ്യായിരത്തിന് മുകളിലേക്ക് ബെ ബാറ്ററിയുടെ ഡെവലപ്പ് തന്നെ കൂടുന്നുണ്ട് അത് ഈ ഈ ഈ പറഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ സാംസങ് ഗാലക്സി എസ് ട്വന്റി സിക്സ് അൾട്രാ ഇപ്പോഴത്തെ ഈ വർഷം ലോഞ്ചായി ആഹ് ഈ വർഷം ലോഞ്ച് ആയ സമയത്ത് ഇതിന്റെ ബാറ്ററി വെറും അയ്യായിരം എം എച്ച് ബാറ്ററിയാണ്. അത് വളരെ ന്യൂനതയാണ് സാംസങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്
അതിനെ കുറിച്ച് എനിക്ക് പറയല്ലാന്നുള്ളത് എന്താന്ന് വെച്ചാ നല്ലതാണെന്നാണ് എനിക്ക് കേട്ടത് വലിയ കുഴപ്പൊന്നും ഇല്ലാത്തൊരു ഫോണാണെന്നാണ് ഞാൻ കേട്ടത് അത് ഇതേമാതിരി എന്റെ കുടുംബത്തില് ആഹ് ആഹ് എന്റെ ആര്ക്കോ ഏഹ് ആപ്പാക്ക് ഉണ്ട് ഫോണ് അത് കൊയപ്പില്ലാന്നാണ് നിങ്ങളുടെ അ അഭിപ്രായം എന്താ എനിക്ക് ഫോണിനെ കുറിച്ച് വല്ലാതെ അറിയില്ല
ആഹ് തീർച്ചയായും ഞാൻ നിങ്ങളോട് ചോദിച്ചെന് ക്ഷെമിക്കണം ഏഹ് ഗാസാംസടു സാംസങ്ങ് എസ്ട്രി അൾ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ആൻഡ്രോയിഡ് വേഷൻ സ്‌റ്റിനാണ് അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസാണ് ലഭിക്കുന്നത് പിന്നെ അതില് പ്രൈവസി ഡിസ് യുണ്ട് അതന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ പോയിട്ട് പ്രൈവസി ഡിസ്പ്ലേന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് അമർത്തി കഴിഞ്ഞാല് നമുക്ക് ഇയാൾ അടുത്ത രീതിയിൽ ആപ്പാക്കാൻ സാർക്കും അതുപോലെ തന്നെ അതിൽ എ എഐ ടൂളുകൾ പ്രോസസുകൾ അതുതന്നെ വളരെയേറെ ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല പെർഫോ റിയ ആൺടു സ്കോർ വളരെ വലിയതാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന് കുറ്റം ഞങ്ങൾ കുറ്റം പറയുകയല്ല അതിന്റെ ബാറ്ററി വളരെ മോശമായി അതായത് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ എന്താ ധാരാളം സമയം നമുക്ക് ഉപയോഗിക്കുകാണ് വേണ്ടത് അപ്പോ ബാറ്ററി ഒന്ന് ചെ ചെറുതായി ഒന്ന് കുറഞ്ഞു എന്ന് ഇൻക്ക് സംശയം എന്താ ഒരു ഈഹ് ആശങ്ക അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന് എന്താ നിങ്ങൾ എടുക്കുന്ന വിവോ വളരെ നല്ല ഫോണാണ് കാ അതിൽ ഇമേജ് ബാറ്ററിയുണ്ട് കാരണം അതുകൊണ്ട് തന്നെ അതിനൊരു കുറ്റമില്ല
അതെ ഫോണിനെ കുറിച്ച് പറയച്ചാ കൊറേ പറയണം ഇനിപ്പ ഞാൻ നിങ്ങള് പറഞ്ഞ ത്രീ ഹൺഡ്രഡ് അൾട്രാ നോക്കട്ടെ എനിക്ക് എടുക്കണംന്ന് ഇണ്ട് ഞാന് പോയി നോക്കിട്ട് വിളിക്കട്ടോ എന്നാ ശരി
ഉം തീർച്ചയായും തീർച്ചയായും